ആഹ് എന്തോണടി വിശേഷം കൊറച്ച് ദിവസം ആയല്ലോ വിളിച്ചിട്ട്
ആഹ് ഞാൻ ഇച്ചിരി തിരക്കിലൊക്കെ ആയിരുന്നു ഞങ്ങക്കൊരു ഒരു കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു ആഹ് അടുത്തൊരു ബന്ധുവിന്റെ ആഹ് സ്വർണം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പഴത്തെ സ്വർണത്തിന്റക്കെ വിലയനുസരിച്ച് നോക്കുമ്പം നല്ലൊരു ആ ഇതായിരുന്നു ചെലവായിരുന്നു
ആഹ്
ആഹ്ആഹ്
എത്ര വിലയാണെന്ന് പറഞ്ഞാലും പെണ്ണിന്റെ ആൾക്കാർ ഇഷ്ടം പോലെ സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കും
ആഹ് അന്ന്ന്ന് കൊടുക്കാനുള്ള വര് കൊടുക്കും അവർക്കൊന്നും അതൊരു കാശുള്ളവർക്കൊന്നും അതൊരു വിഷയം അല്ലല്ലോ
താ എത്ര വിലയാന്ന് പറഞ്ഞാലും സ്വർണം പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഒരു വലിയ സമ്പാദ്യമായിട്ട് തന്നെ അങ്ങ് കൊടുക്കുവാ
ആഹ് ആന്ന്ആന്ന് ഉം ഇത് ശരിക്കും സ്വർണവും ആ അതിന് അനുസരിച്ചുള്ള പണവും എല്ലാം കൊടുത്താ ആ കല്യാണം നടത്തിയത്
ആഹ് എടാ എത്ര സ്ത്രീധനം കൊടുക്കരുതന്ന് പറഞ്ഞാലും വിവാഹ സമയത്ത് പെണ്ണിന് അതനുസരിച്ച് സ്വർണവും ആ ക്യാഷുവായിട്ടേ ആൾക്കാര് കൊടുക്കത്തൊള്ളൂ
ഉം നമ്മള് എത്ര സ്ത്രീധനം കൂട്ടി കൊടുത്താലും കൊഴപ്പല്ലല്ലൊ ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിച്ചാ മതി ഇപ്പ അങ്ങനെയും ഇല്ലല്ലോ
ആഹ് അത് ശരിയാ എത്ര കൊടുത്താലും കൂടുതൽ വേണം വേണം എന്നുള്ള ആർത്തിയാ മനുഷ്യർക്ക്
അതാന്ന ഉള്ളവർക്കാ ഒത് ഉള്ളവർക്കാണെങ്കിൽ ഒത്തിരിയും കൂടങ്ങ് പിന്നെ വേണ അതിന്റെ പുറേ ഇനിയും അവർക്ക് കൊടുക്കും കിട്ടുംന്നൊള്ളരു ഇതിലാ ഇങ്ങനെ ചോയിച്ചു കൊണ്ടേ ഇരിക്കുന്നത്
അന്ന് ആദ്യം കൊടുക്കുന്നെ അനുസരിച്ച് വീണ്ടും കൊടുക്കും എന്നുള്ളരു പ്രതീക്ഷയാ
ആഹ് അതിന് അനുഭവിക്കുന്നത് ആ എന്താ കല്യാണം കഴിച്ചു വന്നാ പെങ്കോച്ചാ
ആന്ന് പഴയ കാലത്താണെങ്കി ഇത് സ്ത്രീയുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായുള്ള സ ഹായ മായിട്ടൊക്കെ കരുതിയിരുന്നെങ്കിലും പിന്നീട് അത് സാമൂഹ്യ സമ്മർദ്ദത്തിന്റെയും സാമ്പത്തിക ചൂഷണത്തിന്റെക്കെ രൂപമായിട്ട് മാറിയിട്ടുണ്ട്
ആഹ് ആന്ന് ആന്ന് ഉം ഉം എന്നിട്ട് ഈ സ്ത്രീധനത്തിന്റെ പേരില് പല സ്ത്രീകളും ഇപ്പൊ മാനസികോ ശാരീരികോ ആയിട്ടുള്ള പീഡനങ്ങളൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുന്ന സാഹചര്യംല്ലേ ഇപ്പം തോനെ സ്ത്രീധനം ത്തിന്റെ പേരിലല്ലേ ഇപ്പം എന്തെല്ലാം സ്ത്രീകള് അനുഭവിച്ചൊണ്ടിരിക്കുന്നു ചിലവര് പൊറ ത്ത് പറയും ചെലവര് പുറത്ത് പറയത്തില്ല
ആന്ന് ചിലവരിപ്പൊ വിചാരിക്കോ കൊഴപ്പല്ല ഇന്നല്ലേ നാളെ മാറോന്നുള്ള പ്രതീക്ഷയില് പീഡനങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒതുക്കി തീർക്കും
ആന്ന് ആന്ന് ചിലവര് നാണക്കേടോർത്ത് മ മിണ്ടാതിരിക്കും
ചിലര് മാത്രേ ഉള്ളൂ പുറത്ത് പറയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നത്
ആഹ് ചെല പെൺകുട്ടികളാണെങ്കി അവരെ വീട്ടിൽ പറഞ്ഞാ വീട്ടുകാർക്ക് നാണക്കേടാവുന്നും പറഞ്ഞുകൊണ്ട് അവര് പെൺകു കുട്ടികളടുത്ത് മിണ്ടാതിരിക്കാൻ പറയും ആഹ്
ബുദ്ധിമുട്ടുകളെ കുറിച്ചും കുടുംബത്തിലെ വഴക്കുകളും സ്ത്രീകൾ എതിരായ പീഡനങ്ങളും ഒന്നും അവര് പറയത്തില്ല
ആന്നന്ന് അങ്ങനെ പറയാതിരിക്കുമ്പോ രണ്ട് വീട്ടിന്നും ഒരു സപ്പോർട്ട് കിട്ടാതമ്പയ ഈ പെങ്കോച്ചുങ്ങളൊ ക്കെ ഓരോ ആത്മഹത്യയിലോട്ടൊക്കെയങ്ങ് പോന്നത്
അത് അന്നന്ന് സ്ത്രീധനരീതി ഇല്ലാതാക്കാൻ നിയമങ്ങളും സാമൂഹിക ബോധവത്കരണവും പ്രവർത്തനവും ഒക്കെ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അത് ഒരു ഒരു പരിധി വരെയും നമ്മുടെ സമൂഹത്തിലോട്ട് അതാവുന്നില്ല
ആന്ന് ആന്ന് അന്നിട്ട് എന്നിട്ട് എന്തോരു കേസായാൽ പോലും നമ്മളത് സ്ത്രീധനം കൊടുത്തന്നുള്ളത് നമുക്ക് ആ ഒരു കേസില് പറയാൻ പറ്റത്തില്ല നമ്മള് ആഹ് പെൺകുട്ടിക്ക് കൊടുത്ത സമ്മാനാണെന്നേ പറയാൻ പറ്റ തോളു ആഹ് ആ കൊടുക്കുന്ന തും കൊടുക്കുന്നതും തെറ്റാ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വ ക്കെ അവിടെ പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു കേസായാൽ തന്നെയും
വിദ്യ വിദ്യാഭ്യാസോം സാമൂഹിക അപബോധവും വള എത്ര ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് തുല്യവകാശവും മാന്യതയും ഒന്നും ഒറപ്പാക്കണോ എന്നൊക്കെ പറയുന്നെങ്കിലും അത് കിട്ടുന്ന ഒന്നുഇല്ല
ആന്നന്ന് എന്തോ ആയാലും അഹ് ഇനി എന്തൊക്കെ വന്നാലും
എന്താ പറഞ്ഞെന്ന് ചോയിക്കണം ചോയിക്കാൻ
കൊടുക്കാനുള്ളവര് കൊടുക്കും ചോന്നുള്ളവര് അത് വന്നിരുന്ന് ഡയറക്റ്റയിട്ട് അന്നിട്ട് പാലുള്ളവര് റിന്ന ഓഹ് എനിക്ക് തോന്നിയത് തോനെയും ഒത്തിരി ക്യാഷ്ഒള്ളവരെ ഒള്ളവരെ
വാന്ന ഉള്ളവര് ഓരോരോ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുംആഹ് അമ്മായിമ്മയ്ക്ക് കൊടുക്കുന്നതും പെങ്ങൾക്ക് കൊടുക്കുന്നതും അങ്ങനെ ഓരോ രീതികൾ ഓരോ രീതി കണ്ടുപിടിച്ച് പുതിയ ഓരോ കാര്യങ്ങളാക്കും അപ്പൊ അത് സാധാരണപ്പെട്ടവന്റെ ഇടയിലേക്കും അതങ്ങ് വ്യാപിക്കും അന്നേരം ഒന്നും ഇല്ലാത്തവനും അതെ എവിടുന്നേലും കണ്ടുപിടിച്ച കൊടുക്കപ്പെടേണ്ടി വരും ഇല്ലാത്ത പെമ്പിള്ളാരെ അവര് അന്നേരം മാനസികവും ശാരീരികമായിട്ട് ദ്രോഹിക്കുകയും ചെയ്യും
ആന്ന് അത് തന്നെയല്ലേ ഇപ്പഴ്ത്തോരു കല്യാണം എന്ന് പറഞ്ഞ ഓരോ ഒറ്റ ചടങ്ങിലൊന്നും അല്ലല്ലോ തീരുന്നത് എന്തോരു ചെലവാ
ആ
എന്തോരു ചെലവാ എത്ര ദിവസ്ത്തെ ചടങ്ങുകളാഇപ്പോ ഒരു കല്യാണോന്ന് പറയുന്നത് ഏഹ് പണ്ട് അങ്ങനൊന്നും അല്ലാരുന്നല്ലോ ഒരു ദിവസ്ത്തെ ചടങ്ങു ഉണ്ട് കല്യാണോം കഴിയും കല്യാണത്തിന് തന്നെ എന്തോരുച്ചവാ എത്ര ദിവസത്തെ ചെലവാ ഇങ്ങു വരെ ആഹ് അന്നാന്ന് ഉം പിന്നെ ആഹ് പിന്നെ വേറെന്തോ ഉണ്ട്